ആതെ ചടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിയൊക്കെ കഴിഞ്ഞു മോളെ ട്യൂഷന് കൊണ്ടുവന്ന് വിട്ടിട്ട് വന്നിരിക്കുന്നു ആഹ മോള് ഇപ്പൊ ഒന്നാം ക്ലാസ്സില്
ആഹ ഉ
ഇപ്പം ആഹ കുഞ്ഞുണ്ട് മോനുണ്ട് കേട്ടോ ഒരു ഒരു വയസ ഒരു വയസ്സ് കഴിഞ്ഞു മെയ് പോന്നാലതിയ ആഹ അവനുണ്ടാകൊണ്ട് ഒരു നിർ
നടക്കൂനല്ലെ
ആഹ എന്തോ ആഹ അല്ല ഈ എന്റെ അമ്മയുടെ അടുത്ത് അടുപ്പണ്ട് ഇവിടെ അങ്ങനെ ആരുടെ എടുത് ഇരിക്കത്തില്ല
ആഹ ആഹ ചെറിയ ആളെന്താ മോനാണോ ഉം ട്യൂഷന് വിടുവല്ലേ അതെ മ് മ്
അതേല്ലെ പഠിപ്പിക്കാൻ ഒക്കാത്തതൊണ്ട് ഈപ്പ ഒരാഴ്ചയായി ട്യൂഷൻ കൊണ്ട് വിടുന്നുണ്ട്
ആഹ ആഹ് അയിതന്താ ആഹ ഇവിടെയും രുണ്ട് പേരാണ് ചെറുതിന് രണ്ടര വയസ്സ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ഇപ്പ ഞാൻ ഒർക്കി കെടുത്തിയതാ ഒർക്കി കെടത്തിട്ടാണ് ഇൻക്ക് ഈ എള കാര്യങ്ങളൊക്കെ ചെയ്യ മറ്റേ സമ്മയ്ക്കൂല ഒന്നാമത് ഫോൺ എടുക്കാൻ പോലും സമ്മയ്ക്ക ക്കൂല അപ്പൊ കൂ കൂടെ കൈ കിട്ടണം ഫോണ് അവർക്ക് ഇങ്ങനെ കാർട്ടൂൺ ഇതൊക്കെ കാണാൻ വേണ്ടിട്ടേ ആഹ് ഭക്ഷണം കഴിക്കണംന്ന്ണ്ടങ്കി ഫോണില്ലാതെ പറ്റില്ല ഉം മൂന്നേരം വായ തൊറക്കണം എന്നുണ്ടെങ്കി ആദ്യം ഫോണ് മുന്നിൽ വെക്കണം ഉം
ഉം ഉം അത് പതുക്കെ അങ്ങ് മാറ്റണം ഇല്ല മോനില്ല
ഇനി പേതായാലും മെല്ലെ
ആ മോനൊരു കുഞ്ഞുനാളിലുണ്ടായിരുന്നു ആഹ് അത് ഞങ്ങള് പിന്നെ ഇപ്പ ഞാന് ആഴ് അവക്ക വല്ല ട്ടോ നമ്മള് പറഞ്ഞ വേണ്ടന്ന് പറഞ്ഞ വേണ്ട പിന്നെ ഞാൻ അവസാനം ഒരു ആ ഇരുപത് മിനിറ്റ് വെച്ച് ദിവസം ഇരുപത് മിനിറ്റ് എപ്പഴും ഇരുപത് മിനിറ്റ് കാണിക്ക പറഞ്ഞ അങ്ങനെ കാ ഇപ്പം ആഴ്ചയില് ശനി ഞായറും മാത്രം ഒരു മണിക്കൂർ കൊടുക്കും ഉം
ആഹ് ആഹ് അങ്ങനെക്കെ പറഞ്ഞാ മനസ്സിലാവുന്ന മക്കളാണെങ്കി സുഖാട്ടൊ
ആഹ് അത് പറഞ്ഞാ കേക്കും പക്ഷേ ഈ ഉം
ആഹ് ഈ പ്രായൊക്കേണ് പർഞ്ഞ മനസ്സിലാവാത്തത് ആഹ് ആഹ് പക്ഷെ ടി വിക്ക് അത്ര കേടില്ല ഇത് കുറച്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ടല്ലോ ഇത് ഫോൺ കാണ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ലൈറ്റ്ക്ക ഒക്കെ കണ്ണ്ന് ചെറിയ ഞരമ്പല്ലേ അതൊക്കെ ഞങ്ങള് ങ്ങനെ പറയും പക്ഷെ എന്ത് ചെയ്യാന ഫുഡ് കഴിക്കണംന്നുണ്ടെങ്കില് വാ തുറക്കണംന്നുണ്ടങ്കി ഇത് കയ് കിട്ടാതെ പ ത്തില്ലേ അതാണ് ഏത് നേരാണെങ്കിലും അങ്ങൻ തന്നെ പിന്നെത് പ്പോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫോൺ എട്ത്താലും- അപ്പൊ ഫോൺ വേണം അതാണ് അപ്പൊ അവർക്ക് ഓർമ്മ വര്യാണ് നമ്മളെ കൈയ്യി കാണുമ്പോ
അല്ല
ഇപ്പ നമ്മള കയ്യിലാണെങ്കിൽ ഇരുവന്നാല് മണിക്കൂറു
ഇത് വേത്തിയാലോ ഉം
അത് അപ്പൊ ഒന്നും അപ്പൊ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടിട്ടാ ഉടുക്കുന്നത് അപ്പൊ കൊടുക്കാതക്കാനും പറ്റൂല അങ്ങനെ പിന്നെ മാക്സിമം ഞാൻ ഒഴിവാ ഈ ഫുഡ്ന് പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഫുഡ് കഴിക്കാന് ഞാൻ ന്നട്ട് ഫോണ് ഫുഡ് വെള്ളം ഫാന് ഒക്കെ ആദ്യ റെഡി ആക്കി വെച്ചിട്ടാ പിന്നെ വിളിക്കാ മറ്റത് ഫോണ് കിട്ടാതെ വാ തൊർക്കൂല നമുക്കിപ്പോ ഫുഡ് കഴിച്ച കിട്ട ട്ടല്ലേ മെയിനായിട്ട് ഇള്ളതെ കുഞ്ഞു ഭക്ഷണോക്കെ കഴിക്കോ ഉം ഉം
പൊടി പൊടിക്ക് ഭയങ്കര പള മോളാന്നെങ്കി കഴിക്കുവായിരുന്നു പഷെ ഇവന് ഭയങ്കര പട ഒന്നോ രണ്ടോ ഭാഗം കഴിച്ചഴിഞ്ഞാ പിന്ന അങ്ങ് തുപ്പു ആ പിന്നെ ഈ
എന്ന് പറഞ്ഞ ഒരു വയസ് കഴിഞ്ഞില്ലേ
ഒരു വയസ്സും ഒരു മാസും
ആഹ് ആഹ് അപ്പൊ ഇനി ചെർതായിട്ട് ചോറ് അങ്ങൻത്തെക്കെ മൂത്താള് വ്യത്യാസണ്ട് എട്ടാം ക്ലാസ്സിലാ നല്ല വ്യത്യാസണ്ട് ആളുകൾ രണ്ടാള് തമ്മില് ഉം ഉം ആഹ് അണ്ണേ അണ്ണേന്ന് പറഞ്ഞിങ്ങാണ്ടിങ്ങനെ കൂടെ നടക്കും
ചോറ് കൊ മോന് ചോറ് കൊടുത്തും ചോറ് ല്ലാം കൊടുക്കും. കുറുക്ക് ചോറ് അമൃതം പൊടി എല്ലാം കൊടുക്കുന്നുണ്ട്.
ആഹ് ആഹ്.
പക്ഷെ ആണ് കഴിക്കത്തില്ല.
ആണോ ആഹ്.
ആഹ്.
ഇവൻ പിന്നെ കഴിക്കാനൊന്നും അങ്ങനെ മടിയില്ല്യാട്ടോ എന്തോ ഭാഗ്യത്തിന് ഇതുവരെ അങ്ങനെ മടിയൊന്നു കാണിച്ചട്ടില്ലാ.
ആഹ് ആഹ് ഇത് മൂത്ത ആക്ക് അതുപോലെ ആരുന്നു. നമ്മള് നമ്മടെ കൂടെ തന്നെ കിടന്ന് പത്തുമണിക്ക് നമ്മൾ കിടക്കുവാണെ നമ്മുടെ കൂടെ കിടക്കും രാവിലെ നമ്മുടെ കൂടെ എഴുന്നേക്കും അത് ജനിച്ച പ്പൊ തൊട്ടേ പക്ഷെ മോള് അങ്ങനെയല്ലായിരുന്നു രാത്രി പതിനൊര തൊട്ട് രാവിലെ ആറു മണി വരെ നമ്മള് കൈ വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു.
ആഹ് ഓഹ് അതൊക്കെ ബുദ്ധിമുട്ട് നമ്മളെ ഓർ ക്കം ഒക്കെ ബാലൻസ് തെറ്റിയണല്ലോ നമ്മള് രാത്രി എത്ര ഉറ ഉറക്കം പോയിട്ട് പകൽ ഉറങ്ങിയാലും രാത്രിന്റെ ആഹ് ഒരു ഇത് കിട്ടില്ലല്ലോ രാത്രി ഉറങ്ങുന്നത് രാത് ത്രി തന്നെ ഉറങ്ങണല്ലോ മറ്റേ നമുക്ക് ശരീരത്തിനൊക്കെ ഒരു ക്ഷീണം എല്ലാ ആണല്ലോ ഉം. പിന്നെ ആഹ് ആഹ് തലക്കൊക്കെ തലക്കൊക്കെ ഒരു മന്ദപ്പ് വരും .
ഇപ്പൊ പനിയായി രണ്ടു പേർക്കും സ്കൂൾ തുറന്നപ്പത്തേക്ക് ആന്ന് ആന്ന്.
ആഹ് ഈ പകർച്ചവ്യാധിയും സ്കൂള് തുറക്കുമ്പോഴാണ് വര്യാ ഇനി ഇപ്പ എന്തൊക്കെയാ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേന്ന് അറിയില്ല ഇതുവരെ കാര്യമായിട്ട ഒന്നു കൊണ്ട് വന്നില്ല ഇപ്പ ഒരു മാസം ആവുന്നല്ലേ ഉള്ളൂ ജലദോഷം ക്കെ വന്നാലാണ് ചെറിയ ആൾക്ക് കൂടി വന്നാലൊക്കെയാണ് ബുദ്ധിമുട്ട് പിന്നെ മൂക്കടപ്പും ഇതൊക്കെ വന്നാലേ അങ്ങനെ കാര്യമായിട്ട് അസുഖഒന്നും വരവില്ല. ആഹ്.
ആ ഹ് ആണ് ഉം.
ഉം.
ഇപ്പം ഇവിടത്തെ ആള് മൂത്താള് കൊണ്ടുവന്ന പനി ഇപ്പ അടുത്ത ആൾക്കായി ഒരാഴ്ച അഡ്മിറ്റായിരുന്നു ഉം.
ആഹ്. ആഹ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം. ലാസ്റ്റ് ഒക്കെ ആയപ്പോക്കും ക്ലാസ് ഒന്ന്. ജലദോഷം പനിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിച്ച്. അതാണ് ഈ വൈറൽ പനി വന്നിട്ടുണ്ടന്നുണ്ടെങ്കി പിന്നെ എല്ലാവർക്കും വന്നിട്ടേ പോകുള്ളല്ലോ കുഞ്ഞി യെന്നിട്ട് ട്ട് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നു കാണാതെ പറ്റില്ല അഡ്മിറ്റ് റ്റ് കാര്യങ്ങളൊന്നും വേണ്ടിവന്നില്ല ഡോക്ടറെ കാണിച്ച രണ്ടു വട്ടം മരുന്ന് കൊടു ത്തപ്പേഴെ റെഡി ആയി ഉം മൂക്കലിപ്പൊക്കെ വന്ന് മൂ അടിഞ്ഞാലൊക്കെ പിന്നെ ഇവര് ഫുഡ് കഴിക്കാനൊക്കെ മടി ബുദ്ധിമുട്ട് ഉണ്ടാവേ അന്ന് അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചില്ല എന്തോ ഭാഗ്യത്തിന്. പിന്നെ നമ്മളെയിട്ട് വട്ടം കറക്കും.
ഉം ഇപ്പഴത്തെ ചോമ വന്നാ
ഉം.
മാറ
ആഹ് ഒരു കുത്തി കുത്തിയുള്ള ചുമയാ. ഈ കഫല്യായാതെളെള. ഉം ഉം. ആ പനി ഇതൊക്കെപോയി ജലദോഷൊക്കെ പോയാലും ആഹ് തൊണ്ടക്കൊരു കടിച്ചുപറി മാറൂല. അങ്ങനെത്തൊരു അസ്വസ്ഥത.
എന്താ ഉം പിന്നെ മഴയുണ്ടോ
ഇല്ല്യാ ഇന്നല ഒന്ന്ണ്ടായി ഇന്ന്ണ്ടായിട്ടല്ല ആണോ
ആഹ് ഇവിടെ ഇന്ന് ഇപ്പം ആതന്നന്ന് ആഹ് ഇ
ഉം അവിടെ മഴ ഉണ്ടോ ആണോ ആഹ് ഇവിടൊക്കെന്ന് ഇണ്ടായിട്ടില്ല ഇ
ആഹ് ഇപ്പവ്ടെ ഇടക്കൊക്കെ ആഹ് പിന്നെ ആഹ് കുഞ്ഞിന്റെ സ്കൂൾ എടുത്താണോ മോന്റെ സ്കൂള്
ആഹ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ
ആഹ് ഉം ആഹ് ബസ്സിലാണ് ആഹ് സ്കൂൾ ബസ്സിലാണോ അതോ
അല്ല ഞങ്ങൾ കൊണ്ടേ വിട്ട് കൊടുക്കും അല്ലല്ല കൊണ്ടേ വിടും കൊണ്ടെ വിടും അപ്പൊ ഇത് നമ്മൾക്ക് സമാധാനാണല്ലോ മ മറ്റത് ഇത് ഇപ്പത്തെ മക്കള് എന്താവന്നുള്ള പേടിയണല്ലേ മറ്റേ രണ്ടു നേരം കൊണ്ടെ വി ട്ട പിന്നെ വിളിച്ച് കൊണ്ട് വരലും കൂടി ആവുമ്പഴ് ഉം പിന്നെ ബസ് കേറിയോ അയോ അവിടെ എത്തിയൊ എന്തായി എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ അപ്പൊ പിന്നെഎതായാലും പിന്നെ ടൗണ്ക്കും പോകണ്ട തന്നെ ആയതൊണ്ടേ ഉം മറ്റേ ട്രാഫിക്കിലൊക്കെ പെട്ട് ദേരം വൈകോ എന്നൊക്കെള്ള പേടി വേണ്ടല്ലോ എന്തയി അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല നാലുമണിയാവുമ്പത്തിന് വേഗം ഇങ്ങെത്താം അല്ല അവിടുന്ന് കുറച്ചിങ്ങ് പോരണം
ആഹ്
ഉം ഉം ടൗണ്ക്ക് ഇവട്ന്ന് കുറച്ചുണ്ട് ഉം ഉം എന്തെങ്കിലും ആവശ്യംണ്ടെങ്കിൽ മാത്രം ടൗണില് പോവും പിന്നെ നമ്മള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇബടെ ആഹ് ഞങ്ങള് കൊറച്ചുള്ള്ക്കാണ്
ആഹ്
പിന്നെ ഇന്നാലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടു തന്നെ രണ്ട് കിലോമീറ്റർ പോയാ ചെറിയ ടൗണണ്ട് അവിടുന്ന് കിട്ടും മെയിൻ ടൗണക്ക് പോകണ്ട പിന്നെ വലിയ പാ സാനങ്ങൾ വാങ്ങാന അങ്ങനെ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കി മാത്രം അങ്ങോട്ട് പോയാ മതി
അഹ് ആഹ് ഉം
ഉം
എളെ ആളെന്തിയേ ഉറങ്ങിയോ
നിങ്ങൾക്കടെ വെള്ളൊക്കെ ഉണ്ടോ ആഹ് ഇന്നേരത്ത ഒറങ്ങല് അത് മൂത്തവന് ഈ ട്യൂഷന് പോകുന്ന ഈ സമയത്ത് ഞാൻ കെടുത്തി ഉറക്കും അല്ലെങ്കി കൂടെ പോണ്ടി വരൂ അപ്പൊ പിന്നെ ആഹ് സമയത്ത് കെടത്തി ഒറക്കിയാല് നമ്മുക്കരു ബുദ്ധിമുട്ടുംല്ല ട്യൂഷന് പോണ്ട്
ള്ളം അങ്ങന്നെഇൽ ആഹ് ആഹ് വെള്ളമുണ്ട് ഇവിടെ അടുത്ത് വയലും കൂടെ ആയോണ്ടേ ഉം മഴയാ
ആഹ് ആഹ് ഉം
വെള്ളം കേറി നറയാവോ ഉം
അഹ്
അവിടെ വെള്ളത്തിന് ക്ഷാമുണ്ടോ
ആഹ് ഇല്ല ഇവിടെ പുഴ അടുത്താണ് അപ്പൊ പുഴന്റെ ആഹ് ലെവല്ല് എപ്പോഴും വെള്ളം ഉണ്ടാവും പെരിയാറെ പെരിയാറിന്റെ ലെവലിൽ എപ്പോഴും വെള്ളണ്ടാവും വെള്ളം ഉം ഉം പിന്നെ ഞാൻ ഇവിടെ ഇപ്പ എന്റെ വീട്ടിലാള്ളത് ഇവിടെ ഞാൻ ആളേള്ളു
ഉം
ഉം അതുകൊണ്ട് അധികം ഞാൻ ഇവിടെ തന്നെ നിക്കല്
ആഹ് ഇവിടെയും അഹ് ചേട്ടൻ ഒരാളെ ഉള്ളൂ ഒറ്റമോന
ആണോ ആത് ശരി പെങ്ങമാരില്ല
ആഹ് ആഹ് മോൻ ഇല്ല ഒ ഒരാൾ മാത്രമേ ഉള്ളൂ പെങ്ങമാരില്ല ഉം ഉം
ഉം ഉം
മീറ്റർ വ്യത്യാസുണ്ട് ഞങ്ങൾ വീട് തമ്മില് എനിക്കൊരു ചേച്ചിയുണ്ട് എന്റെ വീട്ടിലെങ്കിൽ ചേച്ചി
ആഹ് ആഹ് ശരി ബ്രദേഴ്സ് ഇല്ല ആഹ് ആഹ് ആഹ്
അഹ് പിന്നെ
ചേച്ചിയടെ അടുത്തന്നെയാണോ
അവിടെ ചേട്ടന്റെ വീട്ടിലോ
അവിടെ സിസ്റ്റേഴ്സ് ഇല്ല അവര് നാലാളാ ഞങ്ങള് മൂന്നാമത്തത് ഉം ഞങ്ങൾ മൂന്നാമത്താ ഉം
ആഹ്
അങ്ങനെ എല്ലാരും ജോലിയും കാര്യങ്ങളൊക്കായിട്ടെ
ആഹ് ആഹ് ഉം മോനെപ്പ മോനെപ്പരും
ട്യൂഷൻ കഴിഞ്ഞ്
ഒര് ഏഴ് മണി ആറമുക്കാല് ഏഴ് മണി ആഹ് സമയാവും ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ റ്റു ട്യൂഷൻ സെന്ററാ അവിടെ ഈ എ എട്ടാം ക്ലാസ്സക്കാകെ ഒന്ന് രണ്ട് കുട്ടികളെ ആയിട്ടുള്ളൂന്നാണ് സി ബി എസ് ന്റേത് പുതിയ ട്യൂഷൻ സെന്ററാണ്
ആഹ് ആഹ്
പിന്നെ പത്താംക്ലാസ്സിലേക്കും ദിനൊക്കെ വേറെ കുട്ടികളൊക്കെ ഉണ്ട് എട്ടാക്ലാസ്സിലേക്ക് ആകെ രണ്ടോ മൂന്നോ ആളോള്ളൂ എന്ന് പറഞ്ഞിരുന്നു
ആഹ്
ഉം പുതിയതാകുമ്പോ അങ്ങനെയാണല്ലോ ഉം
ബിന്നെ
പി പിന്നെന്താ ഇഷ്ടപെട്ട ട്ട പരിപാടികള് ഇല്ല രാത്രി ചോറ് വെക്ക്ന്ന പരിപാടി ഇല്ല അത് ദോശയെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലോക്കെ ഉം രാത്രി ആർക്കും ചോറിനോട് താല്പര്യല്ല
ഇവിടെല്ലാർക്കും ചോറാ ഇഷ്ടം പ്രായമായവരായോണ്ടേ അമ്മ അല്ലെങ്കിൽ ഇവിടെ എനിക്കിഷ്ടംന്ന് പറഞ്ഞാല് ഇഷ്ട അതുപോലെ നോവലക്കെ വായിക്കണ ഇഷ്ട
അഹ് ശരി എഴു